കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആഹ് പിന്നെ ന്തെടുക്കന്ന്?
ആഹ് വെറുതെ ഇരിക്കുന്നു
ഹ് പിന്നെ ആഹ് സുഖം
ആഹ് ഓ സുഖം
ആഹ്
ഉം
ആഹ് നിന്റെ അമ്മേ അച്ഛനൊക്കെ നിന്റെ അടുത്തന്ന് നിന്റെ അടുത്തുണ്ടോ അതോനീ പുറത്ത് നിന്ന് പഠിക്കുവ
ഞാഎന്റെറ അടുത്തുണ്ട് ഞാൻ വീട്ടില് വീട്ടിലാ
എന്താ കേട്ടില്ല
ഞാൻ ആ വീട്ടിലാണ് വീട്ടിൽന്ന് പഠിക്കുവാ പെറത്തല്ല
ഉും പക്ഷെ, എന്റെ അമ്മ അച്ചനൊക്കെ പുറത്ത് അല്ല. ഞാം പുറത്താണ്.
ആണോ?
ഉും ആഹ് അവര് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്.
ആഹ് ആഹ് അഹ്
ഉും
അല്ലേലും അമ്മൻ അച്ഛനൊക്കെ മിസ് അമ്മേച്ചനെ കൈ കിട്ടിട്ടില്ല കണ്ണുള്ള അപ്പോഴെ കണ് ചെ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ.
ആഹ് അതെ അതെ നമ്മള് വല്ലാണ്ട് നമ്മള് മിസ്സ് ചെയ്യും. നമ്മളടുത്തില്ലാത്ത സമയത്ത് കാരണം അവരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആഹ് ആഹ് എന്താ പറയാ പ്രിഷസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ?
അവര് നമ്മളെ നമ്മളൊരു കുഞ്ഞ് ജനിച്ച ജനിച്ചൊട്ട് വളർച്ച വരെ ഓരോ ഘട്ടത്തിലും മാതാപിതാക്കള് നമ്മളെ കൂടെ അവര് നമ്മുടെ ലൈഫിൽ ഓരോ വല്ല്യ പങ്ക് വഹിക്കുന്നുണ്ട്.
ഉും
സ്നേഹം കരുതൽ ത്യാഗം സംരക്ഷണം അങ്ങനെ അങ്ങനെയൊക്കെ? ആ അതിന്റെക്കെ ഒരു സിംമ്പലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ? നമുക്ക് ക്കി പാരൻറ്സ് എന്ന് പറയുന്നത്.
ആ സത്യാണ്. അതുല്ല അവർക്ക് നമ്മൽള് പെർഫെക്ഷൻ ഒന്നും വേണ്ട നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടാതെ അവർക്ക്
ആഹ് അതെ നമ്മടെ സന്തോഷാണ് അവരുടെ ഏറ്റവും ഏറ്റവും അവർക്ക് ഏറ്റവും വല്ലത്. അവര് എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാവിക് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ഭാവി കും വേണ്ടി അവര് സ്വന്തം ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ
ആഹാ കുറെ പേര് അങ്ങനെ ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ പേരൻസ്ന്ന് പറയുന്നത്
ഉും സത്യം എനിക്ക് വന്നാ അവരുടെ കഷ്ടപ്പാടുകൾ മറച്ചി അണ് നമ്മുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ അവരെ ബിൽഡ് യ്യാനായിട്ട് അവരുടെ കഷ്ടപ്പാട്കള മറച്ച് അവര് എന്താ പറയണേ നമ്മുടെ നമുക്ക്ല്ലാവരും ഒന്ന് ചെയ്തു തരും.
അതെ അതെ നമ്മടെ ആഹ് ആക്ച്വലി നമ്മുടെ അമ്മയാണ് നമ്മടെ ഒരു കുട്ടിയുടെ അമ്മയാണ് അവരുടെ ആദ്യ അധ്യാപിക എന്ന് പറയുന്നത്. സ്നേഹ ഉും കരുണ അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങളൊക്കെ പഠ പഠിക്കുന്നതും നമ്മൾ വീ കുട്ടി നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയടുത്തും നിന്നോ ഒക്കെയാണല്ലോ? പിന്നെ അച്ഛൻ്റെ ഫീസ് പറയാണെങ്കിൽ അച്ഛൻന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബോ ഒരു എന്താ പറയ ഒരു കരുത്തും സംരക്ഷണമാണ് നമ്മുടെ അച്ഛനന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ
ആഹ സത്യണ് നമ്മള് നമ്മുക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമം വന്നാ നമ്മള് പറയാതെന്നെ പെട്ടെന്ന് അവര് മനസ്സിലാക്കി എടുക്കും മാതാപിതാക്കൾ
അതെ അതെ നമ്മള് ആക്ച്വലി നമ്മുടെ ലൈഫില് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ നമ്മളെ പഠിപ്പിക്ക എന്നത് നമ്മുടെ എനിക്ക്ന്ന നമ്മുടെ അച്ഛനാണെന്ന് തോന്നുന്നു. അച്ഛൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എനി ഈ നമ്മളെ അവരെ രണ്ടു പേരുടെയും ഒരു സ്നേഹവും, മാർഗ്ഗനിർദ്ദേശവും, ഒക്കെ ചേർന്നാണ് നമ്മളൊരു നല്ലൊരു പേഴ്സൺായിട്ട് നമ്മള് ഈ സൊസൈറ്റിയിലോട്ട് വരുന്നത് സൊസൈറ്റിൽ രൂപപ്പെടുന്നത്
അതാ അമ്മയുടെ കെയറും അച്ഛന്റെ സൈലന്റ് സപ്പോർട്ടും ഇല്ലാതെ ആ ഇല്ലാതാണ് പല ജീവിതങ്ങളും ഇങ്ങനെ എന്താ ഇൻകംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്
ആ അതെ അതെ പിന്നെ നമ്മുടെ നമ്മുടെ അവരൊത്തിരി അവരൊത്തിരി അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിദ്യാ അഭ്യാസത്തിനും അതുപോലെ നമ്മുടെ നല്ല ഭാവക്കും ഒക്കെ വേണ്ടി അവത് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് നമ്മള് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവര് പല പല ത്യാഗങ്ങൾ അവരു ലൈഫിൽ അവര് നടത്തുന്നത് പലപ്പോഴും പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നിട്ടുള്ളത് അവരുടെ പല വിഷമങ്ങളും നമ്മള അവരെ അറിയിപ്പിക്കുന്നില്ല അവരുടെ ലൈഫിലും അവരുടെ ഇതിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊന്നും നമ്മളെ അറിയി ഠിപ്പിക്കാതാണ് അവര് നമ്മളെ വളർത്തിയെടുക്കുന്നത്
ആഹ് അതാണ് ആ അവർക്ക് എന്തെങ്കിലും വൈയായികം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കത്തില്ല നമുക്ക് വേണ്ടി എപ്പഴും കഷ്ടപ്പെട്ടൊണ്ടിരിക്കും
ആഹ് അതെ അതെ ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്ന ഒരാള് തന്നൊണെങ്കിലും ഇപ്പം നമ്മളൊക്കെയ പറഞ്ഞാ ഇപ്പോൾ സ്കൂളിൽ പോകാനോ കോളേജിൽ പോവാനോ നമ്മള് വൈകാതിരിക്കുമ്പം നമ്മൾ പോകത്തില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ തന്നെ നമ്മള് അടവെടുത്ത് നമ്മൾ വീട്ടിലരിക്കും വയ്യ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവര് ഇവർക്ക് വയ്യായിക വന്നാൽ തന്നെ ഇവര് അതൊന്നും കാര്യമാക്കാണ്ട് ഇവര് ജോലിക്ക് പോണ ഒരു ഒരു എന്താ പറയാ ഒന്നും അവരെ തിരിച്ച് പറയുന്നില്ല അവരൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല അവർക്കൊരു പരാതിയില്ല
ആ അതാ ഈ ചെിലപ്പോഴേക്കെ അടെ അവരെ നമ്മുടെടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് അതെല്ലാം നമ്മുടെ നല്ലതിനാ പക്ഷെ നമ്മളത് ആദ്യം ആ ടൈമിൽൊന്നും നമ്മളത് മനസ്സിലാക്കത്തില്ല നമ്മള വലതാകുമ്പോഴേ അത് മനസ്സിലാക്കും
മനസ്സിലാക്കത്തോള്ളൂ നമ്മുടെ നല്ലതിനന് വേണ്ടിയാണ് അവര് നമ്മെ വഴക്ക പറയുന്നു ചീത്ത പറയുകൊക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്കത് മനസ്സിലാക്കി എടുക്കത്തില്ല എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ നല്ല പാരൻന്റിങ്ങും ഉണ്ട് ഈ ടോക്സിക് പാരന്റിങ്ങും ഉണ്ടല്ലോ ടോസിക് പറിിങ്ന്ന് പറഞ്ഞ കഴിാൽ അപ്പ നമ്മള് അവര് പറയുന്നതനുസരിച്ചെന്ന് പക്ഷെ അവര് പറഞ്ഞതാണ് നമ്മള് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടത് അല്ലെങ്കിൽ അവരാണ് നമ്മുടെ എല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മതിരി കണ്ട്രോൾ ചെയ്യുന്ന ആ ഒരു ടൈപ്പിലുള്ള പേരൻറിങ് ഉണ്ട് പക്ഷെ ആ കാര്ത്തിലൊക്കെ നമ്മളൊക്കെ ഭയങ്കര ലക്കി ആണെന്ന് തോന്നുന്നു
ആഹ് അത് സത്യമാണ് ഭയങ്കര ലക്കിയ ഈ ചില പേരൻസ് ഉണ്ട് അവർക്ക് ഡോക്ടർ ആവണമായിരുന്നുന്ന് ആഗ്രഹം പക്ഷെ അവർക്ക് ആവാൻ പറ്റിയില്ല അതുകൊണ്ട് അവരുടെ മക്കൾ ഡോക്ടർ ആവണം എന്ന് പറഞ് ഓരോ ഇത് അടിച്ചേപ്പിക്കുന്നവരുണ്ട്
നമ്മുടെ തലയിലോട്ട് ഓരോന്ന് കുത്തിക്കെത്തി കുത്തിക്കെറ്റി വെച്ചിരും ഇങ്ങട്ട് പിന്നെ നമ്മളെ ഒരു മാതിരി ബാക്കിയുള്ളവരുടുത്തൊക്കെ നമ്മള് പല നമ്മള് എനിക്കും നമ്മള് പല വീഡിയോസിലും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെ മുന്നിൽ വച്ച് നമ്മളെ അവരെ മക്ക.. മക്കളാണെന്ന് പോ മക്കളായിട്ട് പോലും അതൊന്നും അവർ മൈൻഡ് ചെയ്യാണ്ടഅവർ നമ്മളെ അധിക്ഷേപിക്കുന്നു ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ വീഡിയോസില് എല്ലതും നമ്മൾ കാണാറുണ്ട്
ഉം അതാണ് അതല്ല ഇപ്പം നമ്മള എവിടൈലും പോയിട്ടല്ലെ സ്കൂളിൽ ഒക്കെ ഒളിച്ചു പോയിട്ട് എത്ര വൈകി വീട്ടിൽ വന്നാലും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പേരൻസ് ആയിരിക്കും വേറെ ആരും ടെന്ഷൻ അടിക്കില്ല
ആ അതെ അതെ നമ്മള് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മള് ഈ പലരും ഈ മാതാപിതാക്കൾക്ക് വേണ്ടത്ര സമയം നൽകുന്നില്ലന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ അവരെ കാര്യയിട്ടും നമ്മള് കെയറും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ ആഎന്താ വൃദ്ധസദനങ്ങളും അങ്ങനെയുള്ള അതൊക്കെ ഓർഫനൈജ് ഈ ഓഹോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൾഡജ് ഹോമ ക്കെ ഇങ്ങനകുടി ക്കൊണ്ട് ഇരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്ന
ഉം അതാ കാരണം ഇതെല്ലാം ഇവര് ഈ മക്കള് എന്തൊക്കെയാണ് പേരൻസിനടുത്ത് ചെയ്യുന്നത് അത ണക്ക തന്നെ അവരുടെ മക്കൾ അവരോടും ചെയ്യും പക്ഷെ അത് അവരെ ഓർക്കത്തില്ല
അതെ അതെ ഹലോ
ഹലോ
ആഹ് കേക്കാം കേക്കാം ആ ഇപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രായമായിട്ടുള്ള മാതാപിതാക്കളെൊക്കെ കൂടുതൽ അവഗണിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ണെന്ന് തോന്നുന്നു ഇത് ഏ പക്ഷെ
ആഹ
പറഞ്ഞോ പറഞ്ഞോ
ആഹ അല്ല ഞാന് മെനഞ്ഞാന്ന് കൂടെ ഒരു ന്യൂസ് കണ്ടു അച്ഛൻ മക്കളെന്ന് വെച്ചാ ഒരാൾ അധ്യാപകനും ഒരാൾ കോടീശ്വരനുമാണ് അച്ഛൻ അച്ഛന്റെ സ്വത്തുക്കള് മാത്രം കണ്ടില്ലേ അച്ഛന്റെ സ്വത്തുക്കള് മാത്രം എഴുതി എടുത്തിട്ട് അച്ഛനെ ഉപേക്ഷിച്ച് കളഞ്ഞു
അയ്യോ പക്ഷെ ആ മനുഷ്യനാണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥ ഒന്ന്‌ എണിറ്റ് നൽക്കാൻ പോലുള്ള കെൽപ്പ്ല്ലആ മനു ഷൻ എന്നിട്ടും ആ മക്കള് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാ ആ മക്കള് ആലോചിക്കണം ആ മക്കൾ ഇവിടം വരെ എത്തി യത് ഇവരുടെ കഷ്ടപ്പാടിലൂടെയാണെന്നുള്ളത് ഇവർ ഇവര് അ വരെ പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവരടെ അവരെ നോക്കിയിട്ടാണ് അവരെ ഇത്രയെങ്കിലും എത്തിയത്എന്ന് ചിന്തിക്കണമായിരുന്നു
ഉം അതാരും ചിന്തിക്കത്തില്ല ഇപ്പോഴത്തെേർക്ക് എല്ലാവർക്കും പൈസയുടെ പൊറകെഎല്ലാവരും പോകുന്നത് പൈസ മതി അവർക്ക് സ്നേഹമല്ല പൈസയാ വേണ്ടത്
ആ അതെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അത്
ഉം പിന്നെ
ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ട് ഞാനും
ആഹ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ
ഉ ആക്ച്വലി എനിക്കൊന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഇടയ്ക്കൊന്ന് ബ്രേക്കാവുന്നുണ്ട്
ഇവിടെ ആ അവിടെ മഴയുണ്ടോ
ഇവിടെ മഴ ഇപ്പൊ ഇന്നത്തെ ദിവസം മഴ ഇല്ലായിരുന്ന ഇല്ലായിരുന്നു
ഉം എനിക്കിവിടെ മഴയുണ്ട് അതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ എനിക്കും ചെറുതായിട്ടുണ്ട്
ആ അതെ ഞാൻ ആ അതെ എനിക്കല്ലെങ്കലും ഇവിടെ ഇടക്കിടക്ക് നെറ്റ് പോവാറുണ്ട് കേട്ടോ
ഉം
ഉം ഉ അങ്ങനെ അപ്പം നമ്മള് പേര പേരൻസിനെ കുറിച്ച് നമ്മള് സംസാരിച്ചോണ്ടിരുന്ന
ഉം സത്യ അല്ലേ അവര് ലോക മൊത്തം നമ്മുക്കെതിരെ തിരിഞ്ഞാലും നമുക്ക് സപ്പോർട്ട ആട്ടി നമ്മുടെ പേരൻറ്സ് ആണ്
ആ അതെ അതെ പിന്നെ അതു മാത്രല്ല നമ്മൾ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാന എനിക്ക് ഇന്നത്തെ ഒരു സമൂഹത്തോട് പറയാനുള്ളത് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആ എന്താ പറയയാ അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടത് ഓരോ മക്കളുടെ കടമയാണ്
ഉം അതാ അത് എല്ലാ മക്കളും അത് മനസിലാക്കി ചെയ്യണം അല്ലെങ്കിൽ അവര് ഇതി കണക്ക് അനുഭവിക്കും അതെക്കെ
ആഹ് അതെ അതെ എല്ലർക്ക ഈ കർമ്മന്ന് പറ പറയുന്നരു സാധനം ഉണ്ടല്ലോ അത് തിരിച്ച വരും എന്ന് ആരും ചിന്തിക്കുന്നില്ല
ഉം അതൊക്കെ അനുഭവം വരുമ്പോ അനുഭവിക്കുമ്പോഴേ ഓർക്കത്തെള്ളൂ അയ്യോ ഞാൻ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ അന്നേരം ഓർക്കും
അതെ
ആഹ് എന്നാ പിന്നെ ശെരിയടി ഞാൻ പിന്നേ ഒരു ദിവസം വിളിക്കാം
ആഹ് ശരി ശരി
ഇ